ഹലോ
ആ പറയൂ
കേൾക്ക്ന്നുണ്ടോ?
ആ കേൾക്കാ
ഫുഡൊക്കെ കഴിച്ച് കെടന്നാ?
കെടന്നില്ല ഫുഡൊക്കെ കഴിച്ച ഇങ്ങനെ ഇരിക്കന്നെയാണ്
ഏ ശരി പിന്നെ മക്കളൊക്കെ സ്കൂൾ പോയതാ?
സ്കൂളിൽ പോയി. ഫ്രീയാ ഫുഡൊക്കെ കൊറച്ച് ലേറ്റായി സാധനങ്ങൾക്ക്‌ വെളിപോയി
ആ അത് ശരി
അ അപ്പൊ പിന്നെ ആഹ് ശരി ഫുഡ് കാര്യങ്ങളൊക്കെ കൊറച്ച് ലേറ്റായിട്ട കഴിഞ്ഞത്. ആഹ് പണിക്കൊ കഴിഞ്ഞു ഫുഡ്‌ കഴി ക്കല കഴിഞ്ഞ് ഇപ്പ എല്ലാം റെഡിയായി ഉം നെ മറ്റേത് പത്ത് പതിനൊന്നരയൊക്കെ ആവുമ്പത്തേനും കഴിയാറാ ഇന്ന് പന്ത്രണ്ട് മണി പന്ത്രണ്ടര കൈ കഴിയാന്
ആഹ് അതെ അതെ എന്തായന് ഭക്ഷണം ഫുഡ് എന്തായന് ഞാനിവിടെ ആഹ് ചോറ്റുന്ന വെള്ള ചക്കക്കുരും കറിയും പിന്നെ ചക്ക ഉപ്പേരി ഉണ്ടാക്കി ഉം അ ചക്കന്റെ ഒരു സീസൺ ആണല്ലോ
ചക്കട സീസൺ ആയത് കൊണ്ട് ചക്ക എല്ലാം വിഭവങ്ങള് ഇണ്ടാക്കാൻള്ള ടൈമേ വേണ്ടിയൊള്ളു സാധനം ക്കെ ഇഷ്ടം പോലെ
ആ ശരിയാണ് അതാണ് ശരിയാണ് ചക്ക ന്നാലും കിട്ടാനും പ്രയാസാണ് നമ്മക്ക് ആള് വേണം ഇട്ടു തരാനൊക്കെ ഉം മേലെന്നിങ്ങട് താഴെ എത്തിയാ കൊഴപ്പല്ല ഉയരെ ഉണ്ടാവേല നായ ഉണ്ടാവൂല്ല
ആഹ്
ഉം പിന്നെ പൈത്താലും തന്നെ കുട്ടിയക്ക് ഭയങ്കര ഇഷ്ടാണ് ഉപ്പേരിയും ഉപ്പേരി ആയാലും ചക്ക കൂട്ടാന പോലെ ആഹ് ആഹ് ടെസ് ച്ചാണല്ലോ കുട്ടിയക്ക് അതായാലും അത് ബെസ്റ്റാണ് കുട്ടിയക്ക്
ആ. കുട്ടികള് സ് സ്ക്കൂളി രാവില്ലെ പോയതാണ് ഇനി വൈകിട്ടേ എത്തുള്ളൂ.
ആ എത്ര ആളുണ്ട്?
രണ്ടാള്.
ഏയ് രണ്ടാളും ഭക്ഷണൊക്കെ പോകുമ്പോ ഫുഡ് കൊണ്ട് പോവോ
ഒരാള് കൊണ്ട് പോവും ഒരാള് കൊണ്ട് പോവത്തില്ല
ഏ അത് ശരി എനിക്ക് മൂന്നാളാണ് മൂന്നാളും പോയിണ് ചെറിയ ആളന്നെ എൽ കെ ജിയിലാണ്.
ഏ.
ഉം അത് ഇതേപോലെ സ്നാക്കും ഇന്തൊക്കെ കൊണ്ടോണം. അടുത്തല്ല ദൂരെ. തന്നെയാണ് ഉം വണ്ടി വണ്ടി ഏൽപ്പിച്ച്ണ് ഉം അവരുക്ക് പോകുമ്പോ ആ ഒരു ഒരു മൂത്ത മോളത് വരു രൂല ഉം മുകളില് കൊറച്ച് നടക്കാണ്ട് കൂടുതൽ നടക്കാണ്ട് അവിടെ ബസ്സ് വരുള്ളു മറ്റുള്ള രണ്ടാളതും അടുത്തന്നെ വീട്ടന്റെ മുന്നില് കണ്ട വരും അവർക്ക് പിന്നെ പോകുമ്പോ കൊടുക്കാന് സ്നാക്ക് അങ്ങനെന്തെങ്കിലൊക്കെ ആക്കി വെക്കണം വരും ക്കൊക്കെ എന്തേ വേണം ഒരു ഫ്രീയേന്ന് അറിയാനില്ല സത്യം പറയാണെങ്കി ഉം ഫ്രീ ടൈം നമ്മുക്ക് കിട്ട്ണില്ലല്ലോ. അപ്പഴേക്കും അവര് വരുമ്പോ എന്തെങ്കിലും ചായക്കെ എന്തേണ്ടാക്ക ഇതന്നെ പണി ചെറിയ മോൻ മോനാണോ മോളാണോ?
വലുത് മോന് രണ്ടാമത്തത് മോള്.
ഏ ഇൻക്കും പിന്നെ മൂന്ന് മോളാണ് മോന് ല്ല ഇതുവരെ ആയിട്ടില്ല.
ആഹ്
പിന്നെ ന്താണ് വീട്ടില് ആരൊക്കെണ്ട്? എല്ലാരും കൂട്ടത്തിലാണോ അല്ലെങ്കി ഒറ്റക്കോ പാർത്തത്
താമസം.
ഏഹ് ഇങ്ങളെങ്ങനെ അവിടെ വീട്ടിൽ കൃഷിയൊക്കെ ചെയ്യോ?
ആ ചെറുതായിട്ടുള്ള കൃഷികളൊക്കെണ്ട് ഇപ്പൊ പച്ചക്കറി ആണെങ്കില് മത്തന്, ചെരങ്ങ, വെണ്ട, വഴുതന ച്ച മൊളക് അങ്ങനെയൊക്കെള്ളത് ശെയ്യാണ്ട്
ആഹ് ആഹ് അമ്മള വീട്ടില് അമ്മക്കാഷ്ട്ടള്ളക്കൊരു വിധ
ആഹ് ആഹ് കിട്ടാറ്ണ്ട്പ്പം മഴ ആയതൊണ്ട് ഇതൊക്കെ പിന്നെ ഇങ്ങനെ പൂക്കളൊന്നും എങ്ങനെയാ
വെയിലൊക്കെള്ള ഈര്യാണോ
ആ വെയിലൊക്കെ കിട്ടാറുണ്ട്
ഉം ഞങ്ങക്ക് ഇവിടെ തോട്ടാണ് തോട്ടം പോലെ
കവുങ്ങ്തോട്ടാ
കവുങ്ങ്ന്തോട്ടം നല്ല കവുങ്ങടക്ക അയിന്റെ ക്കെ അതൊക്കെ പിന്നെ നമുക്ക് വി ക്കാനൊക്കെ കിട്ടും അതിമ്ന്ന് അടക്ക കൊറെ കി പിന്നെ തേങ്ങ അങ്ങൻത്തെ
ആ ഇവിടെ ങ്ങനെയാ അങ്ങൻത്തെ കൃഷികള കൂട്തല് റബ്ബറ് തെങ്ങ് അങ്ങൻതക്കെ കൃഷികള് വാഴ, അ
ആ ഇവിടുത്തെ ഉപ്പ അയ്ന്റെ ആ ഒരു വരുമാനത്തിലാണ് ഞാന് നിങ്ങളെ വീട്ട്ല് അതോക്കെ കിട്ടും ഏ അം ഇപ്പം പറഞ്ഞേക്കാം മക്കളെ വരെ കെട്ടിക്കാന് നമ്മള്ണ്ടല്ലോ പൈസ കൊടുക്കോല്ലോ അതിന് വരെ ഈ അടക്കൊക്കെ വിറ്റിട്ടാ ട്തീനെന്ന് പറ
ആ
കുറേക്കെ പിന്നെ വീട് ഒക്കെ വെ
അടക്കേ പിന്നെ ഞങ്ങള് പച്ചല് കൊടു കൈ അതങ്ങനെ ഒണക്കിയിട്ട് അങ്ങനെ കൊടുക്
ഒണ ഉണക്കിയിട്ട് ഉണക്കിയിട്ട് പൊളിച്ചി ട്ട് ഉം അടക്ക ഒറ്റക്ക് വേറെ കൊടുക്കും അപ്പളാണ് നമുക്ക് വെല കിട്ടൊള്ളൂ. അതായത് അമ്മള് അങ്ങനെ
റ്റ് കൂടണേന
ആ റേറ്റ് കൂട അനുസരിച്ച് ടൈമ കൊടുക്ക ആ നല്ല ആവണ വെക്കലാണ് ആ ടൈം വെച്ചിട്ട് പൊരിക്കലാണ് വെല കൂടിയ ടൈം വച്ച് കാണ്ട് പൊളിക്കും എന്നിട്ട് കൊടുക്കും.
ത്ത് കൊടുക്കൊ വീട്ടില് നിങ്ങള ന്നെ ഏണോ
ഇല്ല ഞങ്ങളല്ല എല്ലാരും കൂടി വീട്ടിലിരുന്ന് പൊളിക്കും ഞാന് എനിക്ക് എളച്ചി ഇണ്ട്. എല്ലാരുകൂടി ഇപ്പോ കൂടിതാണ്ട് എല്ലാരും കൂടെ കൂടിട്ട് പോയി അല്ലാതൊക്കെ പുറത്തൊന്നും ആളെ വിലി വിപ്പിച്ചാലും നമുക്ക് മുതലാവില്ല
ആഹ്
അത്ര അങ്ങട് അത്ര അങ്ങട് അയ്മന്ന് ലാഭം കിട്ടൂല
ആഹ് നമ്മളന്നെ ചെയ്യുമ്പ ആ പൈ ആ നമ്മളെ കൊണ്ട് കഴിഞ്ഞ ആ ക്യാഷ് നമുക്ക് ലാഭായിട്ട് എടു കാല മറ്റേത് അതും കൂടെ പുറ കൊടുക്കമ്പോലെ
ആഹ് അതാണ് അതാണ് ഈ തേങ്ങായാലൊക്കെ അങ്ങനെ തന്നെ ട്ടോ തേങ്ങയാണ് തൻ തേങ്ങ നമ്മക്ക് വിറ്റ് പൊൾച്ച് ആഹ് ആട്ടിയെടുക്ക ആട്ടിയെടുക്കല ഞാൻ ആ ട്ടാനൊക്കെ ആൾക്ക് കഴിയണം അതാണ്
ആ ഇപ്പൊ എല്ലാം മെഷീനിൽ കറങ്ങിക്ക്ട് ന്നെ ണ്ട് നമ്മള് തേങ്ങ കൊടു ത്താൽ മതി പൊളിക്കലും വെട്ടെലും ഉണക്കലും
ആ അത് ശരിയാണ് പക്ഷെ അതിനാവുമ്പോ ക്യാഷ് കൂടുതൽ പൈസ വേണം. അതാണ് നമ്മള് ഈ വീട്ട്ന്ന് നമ്മുക്ക് ചെയ്യുമ്പോ അത്ര പൈസ ആവലില്ലല്ലോ ആ മറ്റേ ഉണക്കിയിട്ട് കൊടുത്തുവിട്ടാൽ നമ്മുക്ക് അത്രാണ്ട് ക്യാഷ് വരൂല. ക്ഷെ ഇതങ്ങനെല്ല ഇതമ്മക്ക് പൈസ കൂടുതലാവുണ്ട്. അങ്ങനെയല്ല ബുദ്ധിമു തെരണേയുണ്ട്. എന്നാലും നമുക്ക് നമ്മള്ളാന്നെണ്ട് ഉണക്കിയാൽ മറ്റെ നമുക്ക്. ചെരട്ടയെന്നും കി ഇപ്പം ചെരട്ടക്ക് ഒക്കെ നല്ല വിലയാണല്ലോ. ഇങ്ങനെയാക്കുമ്പോ ചെരട്ട.
നമ്മള് ചെരട്ടയും ചകിരിയും അങ്ങനെ കോരോ ഐറ്റംസ് കൊടുത്താൽ തന്നെ നമുക്ക് ഏ തേങ്ങന്റെ വില നമുക്ക് കിട്ടും.
ആ അതാണ് അതാണ് ഇപ്പൊ ചെരട്ടക്ക് നല്ല വെലയാ ഞങ്ങളെ അവിടൊക്കെ രണ്ടു രൂപക്ക് ഒരു ഒരു തേങ്ങേന്റെ ചിരട്ടക്ക് രണ്ട് ചിരട്ടക്ക് ഉം ര രണ്ട് രൂപ. ആ ഒരു തേങ്ങേന്റെ ചിരട്ടണ്ടായാല് രണ്ട് രൂപ ട്ടും.
ഉം അതിങ്ങനെ വണ്ടിൽ വന്ന ആള് കളക്ട് പോക ഇത കടയി കൊണ്ട്ടുകേ
കൊണ്ടോ ചോദിക്കും തേങ്ങൻ ചിരട്ടുണ്ടോ ചിരട്ടുണ്ടോ ആ അങ്ങനെ വണ്ടിൽ വനാഗാണ്ട് എന്നാകൊൺ
അപ്പൊ നമ്മളെ വീടുകൾ കൂടെ ആണെങ്കിൽ എല്ലാ വണ്ടിക വര പച്ചക്കറിയാണ് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇങ്ങൻത്തെ വേസ് റ്റേളാണെങ്കിലു ഒക്കെ വേ കുട്ടികളായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ
ആഹ് എല്ലാ വണ്ടി അവക്കും റോഡ റോഡ് സൈഡിലാണ് അപ്പൊ എല്ലാം കൊണ്ട പോകാനൊക്കെ സുഖാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് പിന്നെ ഒരു സുഖാണ് നമ്മക്ക് ഉം പിന്നെ തേങ്ങൊക്കെ തന്നെ വെൾച്ചെണ്ണ നമുക്ക് നല്ല വെൾച്ചെണ്ണ കൂട്ടാ അതാണ്
ആഹ് ആഹ് തേങ്ങ പൊറത്ത് ക്ക് കൊടുക്കാറില്ലേ കടേ കൊടുക്കാറില്ലേ?
ആ പൊർത്ത്ക്ക് കുറച്ച് ആളുകൾ ചോയ്ക്ക്ണവർക്ക് കൊടുക്കുല വല്യ പ്ലാന്റല്ല. നമ്മളെ നമ്മളെ വീട്ടാവ്ശ്യത്തിനും അങ്ങനെയൊക്കെ ഉണ്ടാവൊള്ളൂ
ക്കളതൊണ്ടാവും
പിന്നെ വീടെടുത്തപ്പോ കൊറെ വെട്ടിപ്പൊയി അങ്ങെനൊരിതുണ്ടായി സങ്കടായിപ്പോയിരുന്നു മൂന്നോ നാലോ തെങ്ങ് വെട്ടീത് വീട് എടുക്കാ വേണ്ടി പിന്നെ കവു ആഹ് കവുങ്ങാന് വെട്ടിയത് കൂടുതല് അതൊക്കെ വീട് തോട്ടത്
ആഹ് എല്ലാം നമ്മള് കായായപ്പോ കായ പറിക്കാൻ തൊടങ്ങ ടൈമായ്ട്ട് വെട്ടി കളയുമ്പൊര് സങ്കടം തന്നേണ്
ആഹ് സങ്കടാണ് എന്റെപ്പാക്ക് ഭയങ്കര വെഷ്മായ്ര്ന്ന് കാരണം കൗങ്ങാെക്കെന്ന് പറയ്മ്പം അത്രേ ആയി ക് ട്ടാൻ എത്ര സമയെട്ത്ത് അറ്യോ അപ്പ നമ്ക്കൊരു ഉം പ്പൊ ഭയങ്കര ടെൻഷനേയ്ര്ന്ന് വെ ട്ട്യേപ്പം പിന്നെ എല്ലാതെ നിർ നിവർത്തി മ്മള് വേറെവ്ടേം പോയി വാങ് അപ്പൊ നമ്മുക്കിപ്പ ഇവിടെ ഒപ്പാക്കുന്നതിന് രണ്ട് മക്കളേയുള്ളു ആ ആൺമക്കള് അപ്പൊ രണ്ടാളും ഒപ്പം തന്നെ വേണംന്ന് പറഞ്ഞിട്ടേ- നമുക്ക് പിന്നെ വേറൊടു- പോവാനൊരു മാർഗ്ഗംല്ല്യ അപ്പം നമുക്ക്- വെട്ടെല്ലാം നിവർത്തിയില്ല ഏതില്ല പടു ക്ക നമ്മള് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ- കൃഷികളും നെല്ലും കൂടായപ്പോ
ഉം ഈ കവുങ്ങും തെങ്ങും കൃഷികളു മാത്രമേ ഉള്ളോ അതോങ്ങനെ പച്ച ക്കറി കൃഷിക്കാ-
ആഹ് പച്ചക്കറി അല്ല കപ് പ്പൊക്കെ ഉണ്ട് ചേമ്പ് ചേന അങ്ങനൊക്കെണ്ട് ചേനക്ക് ആയില്ലേ ചേനക്ക നമുക്ക് കടേന്ന് കൊണ്ട അല്ല നമ്മളെ വീട്ടത്തിന് വായ
മ് എല്ലാം വീട്ടാവശ്യത്തിനുള്ള രീതിയിലാണ് ഉണ്ടാക്കാറ്
ആഹ് പുറത്തേക്ക് അങ്ങനെ കൊടുക്കാറില്ല നമ്മള് കടേ വിൽക്കുന്ന ഒരു പരിപാടി അങ്ങനെ ഇണ്ടാവുന്നില്ല തേങ്ങ ഇടക്കൊക്കെ വിക്കുന്നല്ലാതെ ഇതൊക്കെ ഞമ്മളെ ആവശ്യത്തിന് നമ്മളെ ഉപകരിക്കാൻ വേണ്ടി കുരുമുളകിണ്ട് നല്ല നല്ല കുരുമുളകിണ്ട്ട്ടോ അത് പിന്നെ ഞമ്മളെ ഒരു അല്ല കുറച്ച് നീളള്ള വയനാട് അങ്ങനെക്കോരോ പലതരം ഉണ്ടല്ലോ ആഹ് അങ്ങൻത്തൊക്കെ. ആഹ് അപ്പൊ അത് എന്താണ് മ് ആ ടൈം ആകുമ്പോ പറിച്ചിട്ട് ആളെ വിളിച്ച് പറ വെയിലത്ത് ആഹ് ഒരു പണിയാണ്. ആ ടൈം ഒക്കെ ആകുമ്പോ
ഉം ഓരോന്നിനും ഓരോ സീസൺ ഉണ്ടല്ലോ അപ്പൊ ആ ടൈമിൽ ചെയ്യും വേണം.
ചെൽപ്പ അനഅയിനൊക്കെ ഉള്ള അ ഒക്കെ ചെയ്യാനുള്ള അറിയില്ല അയിനെ കുറിച്ച്.
ഉം നമ്മളങ്ങനെ ചെയ്യണേനക്ക സഹായായി നിക്ക്
സഹായിച്ചൊടുക്കും പിന്നെ നല്ല ആ ഊരികൊടുക്കും ഞമ്മളെ കുരുമുളക് കണ്ടല്ലോ ചവിട്ടിട്ട് പോരാത്തതൊക്കെ ഉണ്ടാവല്ലൊ അങ്ങനത്തതൊക്കെ കൂടുതലും ഞമ്മള് കയ്യായിട്ട് അങ്ങനെ ഉടച്ചിട്ട് ഉടച്ചിട്ട് കൊടുക്കും. അല്ലാതെ ഉം അവലില്ല എന്നാലും ഉപ്പായ്ക്കൊരു സഹായാണ് ആഹ് അല്ല അത് പുറത്ത് കൊടുക്കും അത് നല്ല വില കിട്ടും നല്ല റേറ്റ് വരല്ണ്ടാവും കുരുമുളകിന് ഏഹ് അറുനൂറ്റി സംതിങ്ങ് ഒക്കെ വരും
വീട്ടാവശ്യത്തിന് കുരുമുളകൊന്നു ഇപ്പോ കൂടുതല് വേണ്ടല്ലോ
നമ്മള് അങ്ങനെ ഉപയോഗിക്കൂല. ബീഫ്ഒക്കെ ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ വെക്കുന്നത്. മറ്റേത് അങ്ങനെ എടു കുരുമുളക് ഉപയോഗിക്കാറില്ല. നമുക്ക് മറ്റുള്ള ആവശ്യ ത്തിനാണ് കൂടുതലും. നമ്മള് പോറത്ത് കൊടു ക്കാറാണ് കുരുമുളകിന് നല്ല ബുദ്ധിമുട്ടാണ് എല്ലാവ
ആഹ് ആഹ് ഇവിടെ ഇത് കിട്ടാനില്ല പുറത്ത് ഞമ്മള് കടയിൽ പോയിട്ട് തന്നെ വാങ്ങണം ഇവിടെ.
ആഹ് അതാ പറഞ്ഞേ അപ്പ നല്ല വെലയും കൊടുക്കേണ്ടി വരുമല്ലോ?
ഉം.
നല്ല വെലേണല്ലോ
ഓ ചെറിയ പാക്ക് വാങ്ങുമ്പൊതന്നെ നൂറ് രൂപയോളം വരുന്നുണ്ട് ആ ആ
ഒരുമിൻറ്റ്